ഹലോ ബ്രോ ഉം ആഹ് സുഖം സുഖം സുഖമായിട്ട് പോകുന്നു
എവിട ഇപ്പോ ഉള്ളത്
ഞാൻ പ്പോ എറണാകുളം ഭാഗത്താണ് നിങ്ങളെവിടല്ല
പെരിന്തൽമണ്ണ
ഇപ്പന്നാണല്ലേ?
ഉം പിന്നെ പിന്നെന്താ വിശേഷം
അങ്ങനെ പോണ് മ്മക്ക് എന്തേലും സംസാരിച്ചാലോ എന്തേലും ടോപ്പിക്ക്
ഉം
എന്തിനെക്കുറിച്ച് സംസാരിക്കണം മ്മക്കിപ്പോ?
പിന്നെ എന്താ കല്യാണം പിന്നെ അതായത് നമ്മളെ നാട്ട ഇന്നത്തെ കാലത്ത് നടക്കുന്ന വിവാഹസദ്യ വിവാഹ കാരണം അതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം പണ്ടത്തെ ഇന്നത്തെൊക്കെ ഓരോ വ്യത്യാസങ്ങള് പണ്ടൊരയ്‌ ഒരയിറ്റവും ഫുഡ് വന്ന രണ്ട് ഐറ്റം ഫുഡൊക്കെണ്ടായിരുന്നു ഇപ്പ ഒരു ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയോ അങ്ങനൊക്കെ ആയിട്ട്. പക്ഷെ ആ ഒരു കല്യാണത്തിനും പിന്നെ ആ ആ പാർട്ടികളും ഉപ്പനകളൊക്കെ ആയിട്ട് ഏ നല്ല രസമുണ്ടായിരുന്നു ആഹ് പിന്നെ ആഹ് അന്ന് പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചോടത്തോളം, ഏഹ് എന്നും സാധാ ഫുഡ് ആവോണ്ട് ഈ ഒരു കല്യാണങ്ങളൊക എവിടെലും വരുമ്പലെയ്കാരം അവര് ബിരിയാണിയൊക്കെ ശരിക്ക് അവര് കാൺണത് അപ്പോ അതൊര് ആഹ് സന്തോഷണ്ടാവും അവർക്കത് ലഭിക്കുമ്പോ ഇതിപ്പോ ഇന്നത്തെ ഇപ്പത്തകാലത്ത് ഇപ്പ നമ്മള് പിന്നെ ഇടക്കും തലക്കുക്കെ നമുക്കിത് കിട്ടുംണ്ട് അതേപോലെ തന്നെ ഹോട്ടൽന്നോ ആഹ് തട്ടുകടീന്നോ അങ്ങനെ പുറത്ത്ന്നൊക്കെ കഴിക്കൊണ്ടു മാത്രല്ല നമ്മളെ വീട്ടിത്തന്നെ ഡാ നമ്മക്ക അത് ഏ ആവശ്യള്ള ബിരിയാണിക്ക് പൂതിയാല്ലോ നെയ്ച്ചോറ്ന് പൂതിയല്ലോ നമ്മളത് ചെയ്യുന്നത് വെക്ക്ണണ്ട് അപ്പോ പണ്ട് അങ്ങനെയല്ലല്ലോ പണ്ട് അധികവും ദാരിദ്രലോലല്ലെയ്നോ ആപ് അപ്പൊ അങ്ങനെ കിട്ടണ എപ്പളെങ്കിലും കിട്ടനൊരു ബിരിയാണിക്ക് അത് പ്രത്യേക ഒരു എ ടേസ്റ്റ് ആയിരിക്കും പിന്നെ കല്യാണത്തിന്റെ ആഹ് പിന്നെ അയ്‌ന്റെ ആഘോഷങ്ങളിലും പല വ്യത്യാസംണ്ട് പണ്ട്പിന്നേ കൊറേക്കൊരു മാന്യതീലള്ളര് ഏഹ് അച്ചടക്കത്തോടെള്ള ഇതാള്ണ്ടായിനു ഇപ്പയ്ന്ന
ഫുഡഴിച്ചീലെ? താമസ ദാ തിന്റെ ആ സൈഡില് ഈ സമയത്തൊക്കെ അതിന്റെ അഴിന്റെ ഇടേകൂടെ വന്നലോട്ട് അറിയോ? ഇക്റഹ് ഞാൻ ഇവിടെന്ന് ഇന്നലെ വർക്ക് ഫോൺ തട്ടിപ്പറിച്ച് രണ്ട് അടിയും തന്ന് ‌വിടുംഅവൾ ഇപ്പ കേൾക്കാണ് എല്ലാവർതും ആ ഇവിടെത്തെനേണ് പറഞ്ഞട്ട് ഇ ഇങ്ങോട്ട് വാ പേര് പറ, പേര് സിനാന് സിനാൻ! എല്ലാ ഈ റെയിൽവേ ട്രാക്കി കൂടെ നടക്കും എന്തെയ്യാ? ഉ ഡൈഞ്ചറാണ് എളുപ്പ പണികളൊക്കെ കഴിഞ്ഞാൽ അലോ അഹ് ചെറ്തായി ഇവിടെയ് റോഡുകൂടെ നടന്നപ്പോ പോലീസുടിച്ച് എങ്ട്ടാ? ഇപ്പ വെരാ ആ ആ പോയി പോലീസോയി ഇജ്ജ് പറ മറ്റിനെ കുറിച്ച് പറി കല്യാണം.
എന്നട്ട് പിന്നേ കല്യാണതിന്റെ പിന്നെ അങ്ങനെ ഓരോ ആചാരങ്ങളും പണ്ട്ർഞ്ഞാ ഒരു മാന്യതള്ളെര് ഭക്ഷണൊന്നു അത്ര ദൂർത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്ന്പ്പൊ ഭക്ഷണത്തി പിന്നെതില് പിന്നെ പല ഐറ്റം വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലേ ദൂർത്ത്ളും ഇതൊക്കെ നടക്ണ്ണ്ണ്ട്
ആഹ്
ഏഹ് അപ്പോ അതേപോലെതന്നെ ആചാരങ്ങളിലും പല വിത്യാസങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒരഞ്ചാറൈറ്റം ഫുഡ് അത് ഞമ്മളിപ്പോ ഏതെങ്കിലൊരു ഐറ്റം ഭക്ഷണം നമ്മള് കഴിക്കൊളളു അപ്പൊ ബാക്കിയൊക്കെ എന്തയ്യാണ് പിന്നെ വേസ്റ്റായി പോവാണ്. അങ്ങനെഹ് ഏ പിന്നെങ്ങനെ കുറേ ക്യാശൊക്കെ പൊട്ടിച്ചിട്ടും പലേ
മ്
അനാചാരങ്ങൾ കേറിക്കൂടിയിട്ട്ണ്ട് അത് പണ്ടാണെങ്കി അതൊക്കെ ആഹ് ഒരു മാന്യതയിലും അതിൻ്റേതായിള്ളൊരു അച്ചടക്കത്തിലും ഭംഗിയിലും എ കല്യാണം നടനിന്നു ഇങ്ങട്ടെന്താ വിഷയത്തിൽ പറയാള്ളത്
ആ.
ആ വിശയെത്തെ പറ്റി നിങ്ങൾക്കെന്താ പറയാള്ളത്
അയിനപ്പത്തെ കല്യാണന്നൊക്കേ പറഞ്ഞാലൊരു ആർഭാടാണ് ഇപ്പമ്മളെന്തേച്ചാലെ പൈസക്കാരൊക്കെ പൈസല്ലാതോലടക്കം ഇങ്ങൻത്തെ വെല്യ വെല്യ കല്യാണം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ സത്യത്തില് ഈ സാധാരണക്കാരയില് പെട്ടോവാണ്. ഈ നോർമലായ ആൾക്കാരിപ്പോ വെല്യെ വെല്യെ കല്യാണങ്ങളൊക്കെങ്ങനെ നടത്തുമ്പോ നോർമലായ ആൾക്കാരിപ്പോ ഓര്ക്കും ഇതേപോലെയൊക്കെ നടത്തണംന്ന് ആഗ്രഹണ്ടാവും. ഒന്നാമതീ റീലിലും ഫോണിൽ നമ്മള് അധികംകാൻനേ ഇങ്ങനത്തെ കല്യാണങ്ങളും, പടക്കം പൊട്ടിച്ച ണ്ത്, വീഡിയോ, കാറ് മ മറ്റേത് മറിച്ചത് അപ്പ എന്താ സാധാരണക്കാരായ ആൾക് കാര്യപ്പോ ഇങ്ങൻത്തെ കല്യാണങ്ങള് നടത്താ വേണ്ടി നിർബന്ധിതരായി പോവാണ് ഓലൊരു ജീവിതത്തിലെ മൊത്തം ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കല്യാണത്തിലേക്ക് ഇട്ടിട്ട് കല്യാണം എല്ലാരിം കാണി കാണുന്നില്ലേല്ലുപരി വേറൊന്നും അതിന് ഇണ്ടാവുന്നില്ല, നമ്മളൊരു ഫിനാൻഷ ലി ഒക്കെ ഇതിനെ കുറിച്ച് തിങ്ക് ചെയ്യാന്നുണ്ടെങ്കില് ഈ നമുക്ക് ആ പൈസ കൊണ്ട് വേറെ എവിടേലും ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്താലോ വേറെ എന്തെങ്കിലും കാര്യങ്ങളില് ചെയ്തു കഴിഞ്ഞാൽ നമ്മക്ക് അതിന് അത്രയും കൂടുതൽ വരുമാനം റിട്ടേൺസ് നമ്മക്ക് ണ്ടാക്കാൻ കഴിയും, നമുക്ക് കൂടുതൽ കൂടുതൽ നല്ലതാവാന് നമ്മടെ ഫിനാൻഷ്യ ഈ സ്ട്രോങ് ആക്കാനും കഴിയുന്ന ഒരു കാര്യണ് പക്ഷെ നമ്മൾ അയിനുപരി എന്ത് ചെയ്യും നമ്മളെ ജീവിതകാലം ഒള്ള മൊത്തം സമ്പാദ്യം എടുത്ത്കാണ്ട് കല്യാണം എന്ന് പറഞ്ഞ ആയിക്ക് മുടക്കിക്കഴ മുടക്കും അതാണ് ഇപ്പത്തെ ഒരു കാലത്തിന്റെ അവസ്ഥ എന്ന് പറയണത്. അതേപോലെ പ്പ ജ്ജ് പർഞ്ഞ ആ ഫുഡിന്റെ കേസൊക്കെ ശരിയാണ് ഇപ്പോ പണ്ടൊക്കെ അതൊരു ആഘോഷം ആയിരുന്നു കാരണം എടയ്ക്കും തലക്കൂള്ളു ഇങ്ങനത്തെ പരിപാടികള്. പക്ഷെ ഇപ്പ അങ്ങനെയല്ല നമ്മള് ആൾക്കാരെ കാണിക്കാൻ വേണ്ടീട്ട് മനുഷ്യര് ഇതിനായിട്ട് ഇടുത്തിറങ്ങാണ് കൂടുതൽ പൈസ അങ്ങൻത്തെ വേണ്ടാത്ത കാര്യം ന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നാലും ഇതൊരു ചെറുതായി ദൂർത്താണ് ശരിക്കും കല്യാണത്തിലേക്ക് ഇത്രയും കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യ. കല്യാണം അങ്ങനെ ആക്ക അങ്ങനെ ആക്കാന്ന് പറഞ്ഞാ ശരിക്കും ഒരു ദൂർത്ത്ന്നെയാണ്.
ഉം അതെ ആ പൈസണ്ടെങ്കില് എത് ത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാലോ?
അതന്നെ എത്ര വേറെ കാര്യങ്ങക്ക് ഉപയോഗിക്കാം ഇനിയപ്പോ ആ ഓല് പാവങ്ങളെ സഹായിച്ചില്ലേലും ഓല് പിന്നെ ഓലെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ശരിക്ക്‌ ആ പൈസ ഉപയോഗിക്കാം. ഇത് വെറുതെ പടക്കം പൊട്ടിച്ചിട്ടും ഡാൻസ് കാറ്ന്നും പറഞ്ഞാണ്ട് അങ്ങനൊ ക്രൈസ് ചില ആൾക്കാരുണ്ട് ശരിയാണ് ഇല്ലന്നല്ല പറണ് പക്ഷെ കാണിക്കുമ്പം ആൾക്കാർക്ക് വിചാരാണ് ഇത് നോർമലാ എല്ലാരും ഇങ്ങനെ ചെയ്യണേന്ന് ആണ് എല്ലാരും വിചാരിക്കണേ പ്പൊ എല്ലാരും ഇതിലേക്ക്ങ്ങനെ ഇറങ്ങാണ് അതൊരു വലിയ പ്രശ്നാണ്. അപ്പൊ പാവപ്പെട്ടോനും മിഡിൽ ക്ലാസ്സും ഒക്കെ ഈ റിച്ച് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന കല്യാണം പോലെ നമ്മടെ കല്യാണം ആക്കണം വിചാരിച്ച് നടത്തുമ്പോ നമ്മൾതാണെ പൈസ ഉണ്ടാവില്ല നമ്മൾ കടം വാങ്ങി നടത്തണേ പെൺകുട്ടികളായാലും ഓലെക്കെ ആഗ്രഹം ങ്ങനത്തെ അടിപൊളി കല്യാണം ന്നാണ്, പക്ഷെ പാവം ചെക്കന്മാര് ഓലെ ഓലമതില് ഇരയായി മാറുന്നത്‌ ഓലപ്പമാരിക്ക് ഇങ്ങനത്തെ കല്യാണം നടത്തി കൊടുക്കന്നെ വാണ്ട്യരും ഓൽക്കും കാരണം പെൺട്ടികളിങ്ങനെ വാശി പിടിച്ചു അതേ പോലെ ചെക്കന്മാർക്ക് ഇപ്പോ ചെക്കന്മാരുടെ സ്വന്തം കല്യാണം നടത്തണം മഹർ വി മഹർ കൊടുക്കണം ഐഫോൺ കൊടുക്കണം അങ്ങനത്തെ കുറെേ പരിപാടികളൊക്കെ ഇപ്പൊ സുലഭായി നടക്കാണല്ലോ അതിനൊക്കെ ചെക്കന്മാർ നിർബന്ധിതരാവാണ്, ഇപ്പ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ചെക്കമ്മാ രാക്കാരം.. പോലും ഇതൊക്കെ എങ്ങനെേലും കടം വാങ്ങി ഒപ്പിച്ച് കൊടുക്ക പിന്നെ ആ കടം വിട്ടാൻ വേണ്ടിട്ട് ഓല് കല്യാണം കഴിഞ്ഞിട്ട് സ്ട്രഗിൾ ചെയ്യാ ആ സ്ട്രഗിളില് അവർ രണ്ടാളും മെന്റൽ ഹെൽത്ത് ഒക്കെ അല്ലാതെ രണ്ടാളും അടിച്ച് പിരിയും ചെയ്യും, അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ശരിക്കും ഇവിടെ നട ക്ക്‌ണ് ണ്ട്.
ഉം
പക്ഷേ ഇത് നമ്മള് ആലോയ്ക്കുമ്പോ ശരിക്ക്‌ നമുക്ക് ഇതൊന്നും തോന്നൂല്ല, ഇതൊന്നും നടക്കൂല്ല, ഒരു കല്യാണം കൊണ്ട് പ്പോ എന്ത പ്രശ്നംന്ന് പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ സൊസൈറ്റിയില് ഉണ്ട്.
ഉം ഉം അതെ അത് പിന്നെ പോയി പണക്കാരോടെപ്പോ ഒരു രണ്ട് മൂന്നാല് ഐറ്റം ഫുഡ് ഉണ്ടാക്കുമ്പോ അത് പിന്നെ പാവങ്ങൾക്ക് അതിനോട് അടുത്തെങ്കിലും എത്തണ്ടേ ഒരു രണ്ട് ഐറ്റമേലും മിനിമം വെക്കണ്ടേ അങ്ങനെയുള്ളൊരു ഒര് അങ്ങത്തെ ഒരു വിഷമണ്ട പോലെ മനസ്സക്ക്, അപ്പൊ അവരിങ്ങനെ കടോ ഇതൊക്കെ വാങ്ങീട്ട് ഒപ്പിച്ചിട്ടാണ് ഇ കാര്യം ഇത് ഇണ്ടാക്ക്ണതേ അങ്ങനെ ഇപ്പോൾ സൽക്കാരങ്ങളാണെങ്കിലും പലയായിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നു ചെറിയ സൽക്കാരാണെങ്കിൽ പോലും. അപ്പൊ പാവങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു നാട്ട് നടപ്പായതുകൊണ്ട് എങ്ങനെ ഇപ്പൊ ഞാൻ അതിൻ്റെ അടുത്തേക്ക് എങ്കിലും എത്തണല്ലോ എന്നൊരു ചിന്തയിൽ അവര് കടങ്ങൾ വാങ്ങിയിട്ട് ഏറ്റവും അങ്ങനെയൊക്കെ വളരെ പിന്നെ പ്രയാസപ്പെടുന്നോര് കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഈ ധൂർ ത്തും ആർഭാടവും അതിന്റൊക്കെ പിന്നില് ഹെ പിന്നെ ഭാവിയിൽ പല പ്രശ്നങ്ങളും പരീക്ഷ ണങ്ങള് നമ്മള് അതിൻ്റെ പിന്നീട് പിന്നെ വരികയാണ് അപ്പോ അവര് ചിന്തിക്കും ഇത്ര വലിയ ധൂർത്ത് വേണ്ടീരുന്നില്ലായെന്ന് മാത്രമല്ല അപകടങ്ങളൊക്കെ ഒരുപാടുണ്ടാവുന്നുണ്ട് ഇപ്പഴ് പിന്നെ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടു വരുമ്പോൾ അതിനെ അവഹേളിക്കുന്നത് പോലെ ചെല കൂട്ടുകെട്ടുകൾ പിന്നെ പല വെള്ളങ്ങളും കളർ പൊടികളുമൊക്കെ വാരി വിതറുമ്പോൾ അതാ കുട്ടിയെ എല്ലാരെയും മുമ്പില് വെച്ചിട്ടൊരു അവഗണിക്കതുപോലെയും പല ദുരാചാരങ്ങൾ കൊട്ടയിൽ കൊണ്ടുപോവുക അതേപോലെ തന്നെ പടക്കം കാലിലോട്ട് കൂടി പൊട്ടി അവിടെ കുറേ വയസ്സായ ആളുകളുണ്ടാവും അപ്പോ അവർക്കതൊരു പ്രയാസമാകുന്നു അതേപോലെ തന്നെ പിന്നെ പുതിയാപ്പളേനേം പുതിയണ്ണിനേം പിന്നെ സ്റ്റേജിലിരുത്തിയിട്ട് ആടെ പല ഡാൻസും ആർഭാടങ്ങളുമൊക്കെ കാണിക്കുമ്പോൾ ഏ അവരന്നെ അവരുടെ ചെറിയൊരു അവരുടെ മാന്യത വിട്ടിട്ടുള്ള ചാടിക്കളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ അങ്ങനത്തെ ഓരോ അനാ പിന്നെ അനാചാരങ്ങൾ കേറിക്കൂടുമ്പോ അത് അവരുടെ ഇതിന്റെ പവിത്രത പവിത്രതമായി നടക്കേണ്ട നല്ലൊരു വിവാഹ ബന്ധത്തിന് പല അച്ചടക്ക കേടുകളും അതിനെതിരായിട്ടുള്ള ആർഭാടങ്ങളും ധൂർത്തുകളൊക്കെ നടക്കാണ് അത് പിന്നെ അതൊരു നല്ല കാര്യല്ല കാരണം അതിന്റെ പിന്നില് ദുഃഖങ്ങളും പിന്നീട് നേരിടേണ്ടി വരും അപ്പൊ നേരെ ഒരു അച്ചടക്കത്തോടുള്ള ഒരു വിവാഹമാണെങ്കില് ഒരു ധൂർത്തുകളും ഇല്ലാതെ അതിന്റേതായിട്ടുള്ള ഒരു മാന്യതയിലും പവിത്രതയിലും നടക്കുകയാണെങ്കില് ആ വിവാഹമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഭംഗിയുള്ള വിവാഹം അതായത് നമുക്ക് പണ്ടത്തെ ത്തെ കല്യാണവും ഇന്നത്തെ കല്യാണവും തമ്മില് പണ്ടിപ്പോ ഒരു കല്യാണ വീട് അത് കല്യാണ വീടാന്ന് തോന്നിന്നു ഇന്നിപ്പോ ഒരു പിന്നെ പൂരപ്പറമ്പിനെക്കാട്ടിലും അതിലും വലിയൊരു ഇത് പിന്നെ ഇതിനായിട്ടാണ് ഇന്ന് ഒക്കെ പല കല്യാണ വീടുകളും കാണത് അതായത് വെറും ഏ ചാടിക്കളിയും അതേപോലെ തന്നെ അതിന്റെ പിന്നില് കുറേ മൊതൽ നഷ്ടങ്ങള് പല വൈദ്യുതി അതുപോലെ തന്നെ വൈദ്യുതിയുമായിട്ട് പിന്നെ പല അപകടങ്ങള് ഉണ്ടാവുന്നു അതേപോലെ തന്നെ റോഡികൂടിയൊരു ആർഭാടം പോലെ പോകുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് പോലും അതൊരു തടസ്സമാവുന്നു പ്പൊ ഇതിനെ പറ്റിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പൊ ഞമ്മക്കത് അടുത്ത കോളില് പറയാലേ
പിന്നായിട്ട് പറയാൻ എന്തായാലും പോയി ഉറങ്ങണം
ഓക്കെ ശരി ഓക്കെ